ഹലോ എന്തെടുക് ആഹ്
ഞാനിങ്ങനെ കിടക്കുവായിരുന്നു കൊറച്ച് ചെറുതായിട്ട് വയറ് വേദനയൊക്കെ എടുക്കുന്നായിരുന്നു
അതെന്ത് പറ്റി എന്തെങ്കിലും ഇ ഇഷ്ടമില്ലാത്ത വല്ല ആഹാരവും കഴിച്ചോ?
അല്ല രാവിലെ കുറെ മുട്ടായി കഴിച്ചു
ആഹ് രാവിലെ മുഠായി കഴിച്ചാ പിന്നെ വെറ്റ് വേന എടുക്കാതിരിക്കുവോ എന്തിനാ രാവിലെ ബ മുട്ടായി കഴിക്കാൻ പോയാ വീട്ടിൽ വേറെ ആഹാരം ഒന്നും വെച്ച് തന്നില്ലേ?
അല്ല ഞാൻ രാവിലെ എണീറ്റ് ചപ്പാത്തി കഴിച്ചിട്ട് പിന്നെ ഞാൻ ഒരു ഡയറിമിൽക്ക് ഫുള്ളങ്ങു കഴിച്ചു
ആഹ നല്ല കാര്യം കൊച്ച് ഡയറി മൽക്ക വല്യ ഡയറി മിൽ ത്രയും വയറ്റുവേന വരത്തക്കോണം ബബ്ളിയാണോ കഴിച്ചേ?
ഉം
ഉം സാരമില്ല ഇച്ചിരി ചൂട് ചോറു കഴിക്കുമ്പോ അതങ്ങ് മാറും
ഈ ചോറിന്ന സമയം ഇനി വെറും പത്തോ പന്ത്രണ്ടോ മിനിറ്റും കൂടെ
അന്ത് ഇന്നും പന്ത്രണ്ട് മണിക്കാന്നോ ചോർ
അയ്യോ എനിക്ക് വിശെന്നാലും വിശന്നില്ലേലും പന്ത്രണ്ട് മണിക്ക് ഭക്ഷണം ഭഷണം കഴിക്കണംഇല്ലെങ്കിൽ എനിക്ക് പിന്നെങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടാ
അത് ശെരി അതൊരു വല്ലാത്ത ശീലം ആന്നല്ല അപ്പൊ ഒരു വീട്ടിലുള്ളവർക്കൊന്ന് വയ്യായികയോ എന്തെങ്കിലും വന്നാ എങ്ങനെ ആ പന്ത്രണ്ട് മണിക്ക് ഫുഡ് കഴിക്കും?
അപ്പം കൊഴപ്പമില്ല എനിക്ക് എനിക്ക് അങ്ങനെ ആരെങ്കിലും വൈയ്യങ്കി എനിക്ക് ആരെങ്കിലും എടുത്ത് തരുന്നിടം വരെ ഞാൻ ഇരിക്കും
അത് ശരി
പോയി എടുത്ത് ക എടുത്ത് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാണേ
ഇപ്പ ഉണ്ടോ?
അങ്ങനല്ല മടി മടി
ഈ മടിയാ എല്ലാരെയും ചീത്തയാക്കുന്നത്
ഇന്ന് രാവിലെ എണീട്ട് തൂത്തുവാരി തുണി പകുതി കഴുകി പിന്നെ കൊണ്ടിട്ട് എടുത്തോണ്ട് വന്ന് കൊറെേ ജോലി ചെയ്ത്
അതെന്തോ പകുതി കഴുവാൻ ഒരു ജോലി ചെയ്യുമ്പോ അതങ്ങ് തീർത്ത് ചെയ്യാൻ അറിയത്തില്ലേ അങ്ങനെല്ലേ നല്ലവര് ചെയ്യുന്ന അതായത് ഇച്ചിരി ഇതൊക്കെള്ളവരന്ന് പറഞ്ഞാൽ ഒരു ജോലി ചെയ്യാൻ പോയി അത് കൃത്യമായിട്ട് തീർത്തിരിക്കും അതാണ് നല്ല ഒരു നല്ല ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ
അത് പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യൊന്നുമല്ല കൊറച്ചൊക്കെ സഹായിച്ചു കൊടുത്താൽ മതി എന്നാ പിന്നെ വീട്ട ജോലി മൊ ത്തങ്ങ് പുള്ളേര് ചെയ്യണം
ഈ വീട്ടു ജോലി മൊ ത്തങ്ങ് ചെയ്യണം എന്നല്ല പറഞ്ഞേ ഒരു ജോലി അപ്പൊ അതായത് ഇപ്പൊ വീട്ടിൽ പെര തൂക്കാൻ പറഞ്ഞെന്ന് വെച്ചോ ആ പര തൂക്കാൻ പറഞ്ഞാല് അതിന്റെ ഇടയ്ക്ക് വേറെ ജോലിയ ഒന്നും ചെയ്യാൻ പോകാതെ ആ പര വൃത്തിയായിട്ട് തൂത്ത് അതങ്ങ് വാരിക്കൊണ്ട് കളയണം ആദ്യം തുണി എഴുവാൻ പറഞ്ഞാല് ത് അത് പോയി എല്ലാം കൃത്യാക്കിയിട്ട് കഴുകിയിട്ട് അത് അസേവിരിച്ചിരണം അപ്പോഴാണ് ആ ജോലി പെർഫെക്റ്റ് റ്റവ്ന്നത് ഇങ്ങനെ പകുതി ജോലി ചെയ്യുന്നവര് തൻ നിങ്ങൾ വളർന്നു വരുമ്പം വലിയൊരു നല്ലൊരു സ്ഥാനത്ത് ഉയർന്ന സ്ഥാനത്ഇരിക്കുമ്പോഴും പകുതി പകുതി ഇങ്ങനെ ഇട്ടേച് പോവോ പറ
ഞാൻ ചോദിക്കട്ടെ നമ്മളിപ്പം അത് അത് അങ്ങനത്തെ ജോലിയാണെ കംപ്ലീറ്റ് ചെയ്യും പക്ഷെ ഇതന്ന് വെച്ചാല് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോ അത് അവർക്കൊരു ഹെല്പ്പ് ആവ് അല്ലേ
ഹെൽപ്പ് ആയാലും പിന്നെ അവർ അതിന്റെ പുറവേ വരണ്ടേ അത് ചിന്തിക്കാത്ത എന്താ
ഓക്കെ പുതിയ ഇപ്പം ഞാൻ തീരുമാനിച്ച നാളെ മുതൽ ഞാൻ ഒന്നും ചെയ്യത്തില്ല
അങ്ങനെ അത് കൊള്ളി നീ എന്നെ അമ്മയക്കൊണ്ട്ന്നെ വഴക് കൊള്ളിപ്പിക്കരുത്
അല്ല ഞാൻ പറഞ്ഞത് ഇച്ചിരി ഇത്ര ഞാനിപ്പ ഇന്ന് തൂത്ത് ഫുള്ള് എല്ലാ റൂമും ഞാൻ തൂത്തു വാരി പിന്നെ എന്റെ റൂമ എല്ലാം ഞാൻ അടുക്കി വെച്ച് ഒരു ഒരു സെക്കൻ് ഒന്ന് വാരി കളയാൻ മാത്രമേ ഞാൻ അവിടെ അമ്മയ്ക്ക് കൊടുത്തോളൂ അപ്പൊ നാളെ അമ്മ രാവിലെ എണീറ്റ് മൊത്തം തൂത്ത് വരികളയട്ടെ എനിക്ക് ഒരു കൊഴ
എന്നാൽ ശരി അത്രയെങ്കിലും സഹായിച്ച ഇതോടെ ഇനി ഞാൻ കാരണം ഇനി അമ്മയ്ക്ക് സഹായിച്ചു കൊടുക്കാതിരിക്കേണ്ട
ഉം ഇപ്പ ഞാൻ തുണിയിലായിന്നഞ്ഞ ഇവിടന്ന് എടുത്തോണ്ടു പോയി അവിടെ കൊണ്ടിട്ട് പിന്നെ മേളിക്കൊണ്ടിതക അത്തൊക്കെ വലിയ ജോലിയാ അവിടെ നിന്ന് വെള്ളം കളഞ്ഞഞ് തിരിച്ച് വെള്ളം കളഞ്ഞഞ് തിരിച്ച് കുഴമില്ല അത് അമ്മ
പിന്നേ ഭയങ്കര ജോലിയാ അപ്പൊ പണ്ടുള്ളവരുടെ കാര്യമൊന്ന് ആലോചിച്ച് നോക്ക് ജോലി വീട് ജോലീടെ ഇടക്ക് അവര് പോയി വെള്ളം കോരിയെടുത്ത് തുണി കുതുത്ത് വെച്ച് കലേൽ ഇട്ട് ചപ്പി അത് അശയിലിട്ട് ഇപ്പഴല്ലയോ നിങ്ങൾക്കൊക്കെ എന്തോ ഒരു പാട് മിഷീനകത്തോട്ട് ഇടുക അവിടെ കൂടെ നിൽക്കുക അല്ലെ ആ കൂടെ ന ക്കുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യം നോക്കാം നിങ്ങൾക്ക് പഠിക്കണേ പഠിക്കാം അല്ലെ ഫോൺ നോക്കണേ ഫോൺ നോക്കാം ആ വാശി അതങ്ങ് ചെയ്യത്തില്ലയോ ആ ജോലികള് അപ്പൊ വണ്ടുള്ളവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക് വണ്ടുള്ള ആൾക്കാര് എന്തോരം ബുദ്ധിമുട്ടി ഇതൊക്കെ ചെയ്തിരുന്നേ
പണ്ടത്തെ കാലം ഇപ്പോഴത്താഴം തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ ഭയങ്കര ടെക്നോളജീസ് ഒക്കെ വലുതായി അപ്പൊ അത്രത്തോളം ക്യാഷ് നമ്മടെ കയീന് പോവല്ലോ പണ്ടത്തെ കാലത്ത് രണ്ട് രൂപയൊക്കെ ഉള്ള സാധനത്തിന് ഇപ്പം ആയിരം പതിനായിരം രൂപയാ
അതൊക്കെ ശരിയാ പക് അവർ ആ ചെയ്യുന്ന എഫോർട്ട് അവരെന്തോരം കഷ്ടപ്പെടുന്നുണ്ട് വീട്ടിലെ മൊത്തവും ജോലിയും കഴിഞ്ഞിട്ടാ അന്ന് അന്ന് ബാക്കിയും കൂടെ ചിന്തിക്കണം പഴയ കാലത്തെ ആള്ള ആൾക്കാര് നിങ്ങളുടെ അമ്മയുടെയും അമ്മയുടെ അമ്മമാരുടെയോക്കെ കാലത്തുള്ളവരെ ഒന്ന് ചിന്തിക്കണം അവര് ദോശ ആ അരിയ് ദോശക്കല്ലേൽ അരി കല്ലേലാട്ടിയെടുക്കണം തേങ്ങ തിരിങ്ങിയിട്ട് അത് കല്ലേവെച്ചരക്കണം വെള്ളം കോരിയെടുക്കണം ചോറ് എല്ലാം മടപ്പേൽ ഊതി ഊതി അങ്ങനെ വെക്കണം ഇപ്പൊ എന്തുവാ ഗ്യാസ് ഉണ്ട് അരയ്ക്കാൻ മിക്സി ഉണ്ട് കഴുകാൻ ഇതുണ്ട് എല്ലാത്തിനും ഇതായി അവരൊന്നും അവർ അപ്പൊ അതിന്റെ പകുതി ഇതുപോലും അവർ അറിയുന്നില്ല ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് സുഖജീവിതവാ എന്നിട്ട് അവർ പറയുന്നത് ജീവിച്ച് പാടാ ബുദ്ധിമുട്ടാന്നാണോ
ഞാൻ എന്നാ ഒരു കാര്യം ചെയ്യാ ആന്റി നാളെ മുതല് വീട്ടില് എല്ലാം കാണുവല്ലോ ഒരെലോക്കെ ഉണ്ടോ വീട്ടിൽ
എല്ലാം ഉണ്ട് ഒരലും ആട്ട് കല്ലും എല്ലാം ഉണ്ട് ഒലക്ക മാത്രം ഇല്ലെന്നേ ഉള്ളു
ഒലക്ക ഞാൻ വേണമെങ്കിൽ ഒരെണ്ണം ഓർഡർ ചെയ്ത് തരാം നാളെ ആൻ
കൊച്ചുങ്ങൾക്ക് ഊഞ്ഞാലിടാൻ എടുതോണ്ട് കൊടുത്ത് അവരുടെ പപ്പ
അപ്പൊ നാളെ മുതൽ ഇരുന്ന് അരിയാട്ടി കല്ലേലൊക്കെ കഴുകി പഴയ കാലത്തോട്ട് വാ അപ്പം ഒരാള് ചെയ്യുമ്പം വീട്ടിലുള്ള എല്ലാരും അത് കണ്ട് അതേപോലെ അങ്ങനെ നാട് മൊത്തം നന്നാവും ചിലപ്പോ
അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എത്രൊക്കെ നമ്മള് പറഞ്ഞു കൊടുത്താലും ചെയ്യണമെങ്കിൽ നന്നാവണം തീരുമാനിക്കുന്നവർ മാത്രമേ നന്നാവൂ ഇല്ലാത്തവർ നന്നാവത്തില്ല
അപ്പം പിന്നെ നമ്മൾ അഡ്വാൻസ് ടെക്നോളജി നാട് വളരുമ്പം നാടിനൊപ്പം വളരണം അല്ലാതെ പഴയകാലം കമ്പയർ ചെയ്തൊണ്ടിരുന്ന അങ്ങനെ മൂത്ത് നരച്ച് അവിടെ ഇരിക്കേണ്ടി വരും
ഞാനിപ്പം ആ പഴയ കാലത്തിലേക്ക് പോകണം എന്നല്ല പറയുന്നത് പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ പഴയ അവ തിലേക്ക് തിരിച്ചു വരുന്നുണ്ട് കാരണം ഒര് ഒരു ഉദാഹരണം പറഞ്ഞാല് പണ്ടുള്ളവരെല്ലാം വിറകടപ്പിലായിരുന്നു വെക്കുന്നത് ഇപ്പൊ ഹോട്ടലുകളിലും വീടുകളിൽ പോലും മിക്ക വീടുകളിലും ആ യൂട്യൂബൊക്കെ എടുത്ത നോക്കി ഈ റീൽസ് ഒക്കെ കാണുമ്പോ അതിനകത്ത് കാണാം എത്രയോ പേര് ഈ മിന്ദുവാൻ പറയുന്ന ഗ്യാസിനകത്ത് ചെയ്ത് ചെയ്തൊണ്ടിരുന്നവരൊക്കെ ആണെങ്കി ഇപ്പം അടുപ്പിലാണ് പാചകങ്ങൾ ചെയ്യുന്നത് വീണ്ടും പഴയ കാലത്തിലേക്ക് വന്നില്ലേ ഗ്യാസ് ക്ഷാമം ആയില്ലേ
അത് പഴയകാലത്ത് വരാൻ വേണ്ടിയല്ല യുദ്ധം നടന്നോണ്ടാ
അത് ശരി എന്നാലും ആ പഴയ കാലത്തിലോട്ടൊന്ന് വരാൻ പറ്റിയോ പറ കറണ്ട് ഇകെ കറണ്ട് ഇല്ലാത്തത് നിക്കുന്ന ദിവസം നമ്മൾ കല്ലേലരിക്കത്തില്ലയോ അതോ ഇനി കറണ്ട് വരുന്നടം വരെ ആ പാചകം ചെയ്യേണ്ട ആ മീനും വെട്ടി നോക്കി അവിടെ വെ ച്ചോണ്ടിരിക്കുവല്ലെ കറിക്ക് അരിഞ്ഞ് അവിടെ വെച്ചോണ്ടിരിക്കുവേ ഇല്ലല്ലോ
അതാ ഞാൻ പറഞ്ഞേ വേണ്ടിയവർക്ക് ചെയ് വേണ്ടിയവര് ചെയ്താ പോരെ പഴയ കാല ത്തേക്ക് ഇങ്ങനെ പറയാനൊന്നും പഴയ കാലത്ത് അവർ സഫർ ചെയ്താണക്ക് സഫർ ചെയ്യാൻ നമ്മുടെ ഇപ്പഴത്ത കാലത്തെ പിള്ളേർക്ക് പറ്റത്തില്ല
ഇല്ല ഞാനൊരു ഒരു കാര്യം പറഞ്ഞുവനേ ഉള്ളൂ
ഞാനും അത് പറഞ്ഞന്നേ ഉള്ളൂ ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യല്ലത് ഇപ്പഴത്തെ ഇപ്പോ ജനിക്കുന്ന പുള്ളാര് വരെ ജനിക്കുമ്പഴേ ഐപാഡും കൊണ്ടാ ജനിച്ചു വരുന്നത്
അപ്പാടും കൊണ്ട് ജനിച്ചു വരുന്നയല്ലാ അവരുടെ കയ്യിലോട്ട് കൊടുക്കുന്നുന്ന് പറ ജനിച്ചു കൊണ്ട് വരുമ്പോ എങ്ങനെ അവരുടെ കൈ ഐപ്പാട് വരുന്നത്
അത ഒരു ഒരു ഇങ്ങനത്തെ അത് പറഞ്ഞതാ എന്ന് വെച്ചാൽ അത് മനസ്
ഓ ആ ഫ്ലോയിലങ്ങ് പറഞ്ഞു പോയതാല്ലേ ആ അത് ശരി ഉം പിന്നെന്തുവാ വേറെ വിശേഷങ്ങളെ ക്കെ ഓ പത്താം ക്ലാസ്സില് റിസൾട്ട് വരുല്ലേ ഉം അടുത്തൊക്കെ പിള്ളേരുണ്ടോ
ആഹ എന്റെനിയൻ
അത് ശെരി എങ്ങനാ എന്തോ പുള്ളെ എപ്ലസ് പ്രതീക്ഷിക്കുന്നോ
ഒന്നും പ്രതീശിക്കുന്നില്ല അഞ്ച് ഏപ്പ്ളസ് കിട്ടിയാ ഭാഗ്യം
ആ ഇപ്പോഴത്തെ വേറൊരു കാര്യം ഒണ്ട് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങക്കുളള അവസ്ഥ അങ്ങനെയല്ലേ സാറുമാരും എല്ലാരും അത് തന്നെ പറയുന്നേ അത്രത്തോളം പാടുപെട്ട്. അവര് പരീക്ഷ എഴുതിയത് ഒരേ പ്ലസ് എങ്കി ഒരേ പ്ലസ് തോൽക്കാതെ ജയിച്ചു പോട്ടെ
തോക്ക ആഹ് ഞങ്ങൾക്ക് പ്രശ്ന ഒന്നുല്ല അവന്
തേർഡ് ക്ലാസും സെക്കൻഡ് ക്ലാസും ഒക്കെ വാങ്ങിച്ചവര് ഇന്നും എന്തെല്ലാം നിലയിൽ എത്തിയിരിക്കുന്നോ അല്ലാതെ പുള്ളെ പ്ലസ്സിലൊന്നും ഒരു കാര്യ ഇല്ല ഇവര്ഈ പുള്ളള്ളേ പ്ലസ് വാങ്ങിച്ചിട്ട് പിന്നെ അതങ്ങോട്ട് പോകുമ്പോ പ്ലസ് ടുവിന് ഇത് കിട്ടണൊന്നും ഇല്ല
മാഡം അത് ഞങ്ങൾക്ക് അറിയാം ഞങ്ങള്പറഞ്ഞ് അവന് വിഎച്ച്എസ് സി അവൻ എന്തോ ആഗ്രഹള്ള അവൻ അതെടുത്താ മതിയന്ന് പിന്നെ എനിക്കൊരു അമ്മ അമ്മയ ഉണ്ടല്ലോ അപ്പൊ അമ്മ പറയുന്നത് സയൻസ് തന്നെ എടുക്കണം വി എച്ച് എസ് സി ഒന്നും ഉപയോഗ ഇല്ല എന്നൊക്കെയാ പറയുന്നേ എനിക്കറിയത്തില്ല എന്തൊക്കെയാ അമ്മ പറയുന്നേന്ന്
അവരോവടെ ഇഷ്ടത്തിന് വിടണം കൊച്ചുങ്ങളുടെ ഇഷ്ടത്തിന് എന്തോന്ന് വെച്ചാ അതിന് അങ്ങ് പോകാൻ പറയണം
ഞങ്ങള് അങ്ങനെ പറയത്തേള്ളൂ
ഉം പിന്നെ അടുത്തൊക്കെ ക കൊച്ചുങ്ങളുണ്ടോ പരീക്ഷഴുതിയേ
ഇല്ലല്ല
പിന്നെ വെറുതെ ഇരിക്കുമ്പോ എന്തോ ഡാൻസ് ഒക്കെ കളിക്കെ ഇഷ്ടമാന്നോ
പുറത്ത് ആ ചെല സമയത്ത് കളിക്കും ചെല സമയത്ത് കാണത്തില്ല ഇപ്പ പിന്നെ ഞാൻ സിനിമ കാണത്ത
എപ്പഴും സിനിമ കാണോ ലാസ്റ്റ് കണ്ട സിനിമ ഏതാ
റ്റിയറ്ററി പോയോ
സിനിമേതാലാസ്റ്റ് തീ പോണി കണ്ട സിനിമേതാലാസ്റ്റ്
റ്റിയേറ്ററിൽ പോയി കണ്ടത് ആട് ത്രീ
എങ്ങ നല്ലായിരുന്നോ
ആഹ കൊഴപ്പ ല്ല കൊള്ളായിരുന്നു
ഫോണി കണ്ട സിനിമ ഏതാ ലാസ്റ്റ്
വാഴ ടു വാഴ ടു.
വാഴ ടു അത് നല്ലയാന്ന് തോന്നുന്നു, ഒരുപാട് പേരെ ഭയങ്കര കാര്യങ്ങളൊക്കെ നല്ലതാന്ന് പറയുന്നത് കേട്ട്.
പെട്ടെന്ന് കണക്റ്റ് ആവും. നല്ല പാടവാ.
ഇത് രണ്ടും ഞാൻ കണ്ടില്ല, നീ പറയുന്ന സിനിമടെ വലിയ താല്പര്യയില്ല, പിന്നെ പാചകം ചെയ്യാനൊക്കെ ഇഷ്ടമാന്നോ?
എനിക്ക് ഇഷ്ടയുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ ഇഷ്ട.
ആഹ് ചെയ്യുന്നത് ചെയ്തു വെക്കുന്നത് കഴിക്കും വലിയ ഇഷ്ടമാണെങ്കിൽ.
കഴിക്കാതിരുന്നാ പിന്നെ ഇവിടെ കിടന്ന് താണ്ഡവാടും.
അത് ശരി അമ്മ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ.
പഠിക്കേണ്ട ഇല്ല താണ്ഡവം ആടാൻ ഒരു ദിവസം ഞാൻ വീഡിയോ അയച്ച് തരാം.
അത് ശരി ഞാൻ കണ്ടോളാം.
ഇച്ചിരി ബുദ്ധിമുട്ടാ സഹിക്കുന്നേ
ഞാൻഅമ്മോടൊന്ന് നീ എന്നെ എപ്പോഴെങ്കിലും വിളിക്കട്ടെ അപ്പൊ ഞാനിങ്ങനൊന്ന് പറയാം മോൾ ഇങ്ങനെയൊക്കയാ അമ്മയെ പറ്റി പറയുന്നതെന്ന്
ഇത് കട്ട് ചെയ്യുമ്പോ ഞാൻ ഉടനെ അമ്മയെ കൊണ്ട്‌ വിളിപ്പിക്കാം
കട്ട് ചെയ്തിട്ടോ ഉം ആ ശരി ശരി ശരി വിളിപ്പിക്കാം വിളിച്ചാ മതി ഉം പിന്നെന്തുവാ വേറെന്തുവാ മഴയുണ്ടോ ഇന്ന്
പിന്നോ മഴയെ ഭയങ്കരെ ഭയങ്കരെക്ലൗഡി ക്ലൈമറ്റ്ക്കെ
ആ ഇവിടെയും ക്ലൗഡി ണ്ട് കറുത്തിരുണ്ട്ക്കിടക്കുവാ ഒരു ഒരു ഇതില്ല രാവിലെ ഒരു മഴയെക്കെ ഉ ണ്ടായിരുന്നു ചെറിയ രീതിയിൽ ഇപ്പോ അതിനുശേഷം മൊത്തം ഫുള്ള് ക്ലൗഡിയായിട്ട് കിടക്കുവാ
ഉം ഇവിടെയും രാവിലെ മഴ ഉണ്ടായിരുന്നു ഞാൻ ഞാൻ പിന്നെ എട്ട് മണി എട്ട് മണി ഒമ്പത് മണിയാകുമ്പോ ഞാൻ എണീക്കും
ഓ അത് ശരി അപ്പൊ എത്ര മണിക്ക് കിടക്കും രാത്രി
ഉറക്കം വരുന്ന അനുസരിച്ച്
കൃത്യ സമയോന്നൊന്നു ഇല്ല.
ഇല്ല
ആ അപ്പൊ ശരി ഞാൻ ഇനി ഇച്ചി കഴി പിന്നെ വിളിക്കാം
ഉം ഓക്കെ